ഇപ്പൊ കേൾക്ക്ണില്ലേ ആ ആ ആ മഴണ്ടോ അവ്ടെ
ഇന്ന് ഇന്ന് മഴ ഇല്ല നല്ല മഴണ്ടായിനി മഴപ്പം പൊതുവെ കോറവാ പെയ്യുമ്പങ്ങ പെയ്യു ഇന്ന് നല്ല ക ത്ണ്ട് ചേർ രാവിലെ ഒന്ന് മഴ പെയ്തീന്നു
ഫുള്ള് മഴേണ് ഇവടെ ഉം ഉം വടെ രാവിലെ തൊട്ങ്ങിയ മഴേ
ഉം ഇവടെ മഴൊക്കെ ഇന്നലെക്കെ മിഞാന്നോക്കെ നല്ല മഴ ഇണ്ടായി പക്ഷെ ഇന്ന് രാവിലെ കൊർച്ച് പെയ്ത് രാത്രി പെയ്തിനി പിന്നെ ഇന്ന് പെയ്ത അന്നേന്റെ ശേഷം ഒക്ക നാ
ആ ഇങ്ങള അവ്ടെ വെള്ളം കേറോ
ഇവടെ ആ നല്ല പ്രളയത്തിലില്ലേ അ അങ്ങന കേറീനി ഞങ്ങള അപ്പൾ തായ്ത്തൊക്ക കേറും തായേക്ക വീട്ടിലൊക്കെ കേറും നല്ല അടീക്ക് ഇള്ള റോട്ടിലൊക്കെ. ഞങ്ങക്ക് അങ്ങന വരൊന്നുല്ല. അങ്ങക്ക് ആക ഒര് പ്രാവശ്യം വന്ന്ട്ടോള്ളൂ മറ്റൊൽക്കൊക്ക വരും അടിഭാഗത്തുള്ളോ അവടെ തോട്ണ്ട്. ആ തോട് നർഞ്ഞിട്ട് പൊഴേന്ന് വര്ന വള്ളം തോട് നർഞ്ഞിട്ട്. ഓൽക്ക കേറും നമുക്കന്നെ അങ്ങനെ വരു
പൊട്ടലെക്കെ അങ്ങളേ ആ ഭാത്തൊക്കെ അങ്ങനണ്ടോ
എ ഇവടോന്നുല്ല ഉം ഇവടെ കോറെ മലകളൊക്ക ഇണ്ട് പക്ഷെ ഇവടോന്നും അങ്ങനെ പൊട്ടീട്ടൊന്നുല്ല.
ഇല്ല ചെല സലങ്ങൾലൊക്ക ഇങ്ങനെ കേക്കലാ ഉരുൾപൊട്ടലൊക്ക ഇണ്ട്.
ആ മ മ മലന്റെ പ്രദേശ ഒക്കെണ് ഇവടെ റബ്ബറ്ണ്ട് മലകള്ണ്ട് കോറികളൊക്ക ഇണ്ട്.
ആ ഉം
അങ്ങനെ ഒരോര്ത്ത് പാദ്യം മഴ പെയ്യുമ്പം ഒന്ന് പേടിയാന്നെക്കെ അങ്ങനെന്നും ഇണ്ടായിട്ടൊന്നുല്ല.
ഉം ഉം അതന്നെ അങ്ങനെക്ക ആവുമ്പം പേടിയാ.
ഉം പേടിയാണ് നല്ല മഴ പെയ്യുമ്പള്
മഴ ഇല്ലാഞ്ഞ കൊതുക് ഇണ്ടോ ഇങ്ങളെ അവ്ടെ ഇവടെ ഈച്ചിം കൊതുകോക്കെ നല്ലോണ്ടായിനി.
ആഹ് അവിടെ കൊതക്ണ്ട് ഈച്ച അത്ര ല്ല കൊതുക്ഒന്നാത് ആഹ് മഴെല്ലോണം പെയ്തിട്ട്
അവിടെ ചക്ക മാങ്ങിക്കെണ്ടോ ചക്കക്കെണ്ടോങ്ങക്ക്
ആഹ് ചക്കക്കെണ്ട് ചക്ക അത്രില്ല കുറവാണ് ഞങ്ങള വീട്ടിലില്ല വീടിന്റ അടുത്തൊക്കെ ഉണ്ട്
നിങ്ങള ആവശ്യത്തിന് കിട്ടൂല ഞങ്ങളോ ആ അടിച്ചക്ക ഒക്കെ അടിച്ചക്ക ഒക്കെയുണ്ട്
ആഹ് അതെങ്ങന കിളിങ്ങള്
ഞങ്ങൾ ഇടിച്ചക്ക ഇങ്ങനെ മുതല ഇട്ടാണ് മുതലൊക്കെ അറിയോ മുതിര ക്കട്ട്കാണ്ട് വെക്കും പിന്ന നമ്മള് പച്ചമുളകും തേങ്ങയൊക്കെ ചതച്ച്കാണ്ട് അങ്ങനെ വെക് കാബേജ് വെക്കുവല്ലോ
ആഹ് ആഹ്
അതേപോലെക്കെ തേങ്ങി പച്ചളക്കൊക്കെ ഇട്ട്കാണ്ട് അങ്ങനെ വെക്കും വറുതായിട്ട്
ആഹ് പിടിച്ചക്ക സാമ്പാർ ഉണ്ടാക്കോ
സാമ്പാറുണ്ട ഞാൻ ഉണ്ടാക്കിയില്ല ഇണ്ടാക്കുംന്ന് പറഞ്ഞാരുന്നല്ലോ ഞാൻ ഉണ്ടാക്കിട്ടില്ല.
കാണല്ലോ ഇന്ന് സാമ്പാറ് ഉണ്ടാക്കുന്നൊക്കെ
ആഹ് സാമ്പാറുണ്ടാക്ക അ പറ ഞാൻ കണ്ട് അന്നരം പറയണേട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയൊന്നുംല്ല നമ്മള് കഴിച്ചോക്കിട്ടില്ല
ഉം ഉം
ടേസ്റ്റ് ഉണ്ടാവൂല്ലേന്ന് നോക്കാം പിന്നെ സാമ്പാർ പൊടി ഇതൊക്കെ ഇടുമ്പോ രസൊണ്ടാവെ അതിന അങ്ങനെ അറിയില്ല
ആഹ് അങ്ങനിടുമ്പോ രസുണ്ടാവും സാമ്പാറ് സാമ്പാർ പൊടി അങ്ങനെയൊക്കെ
ആഹ് ഒക്കെ ഇട്ട് വെക്കുവോ
ഉം ഉം ഉം ഉം
രാത്രിക്കഞ്ഞി ന്തോ ണ്ടോ
രാത്രിക്കിനി എന്തേലുവൊക്കെ ഉണ്ടാക്കണം ഉപ്പുമാവോ അല്ലെങ്കി ചോറില്ല ചോറില്ല പിന്നെ ചപ്പാത്തിയോ ആഹ് അങ്ങനെ എന്തെങ്കി നിങ്ങൾക്ക് എന്താ രാത്രി ഉണ്ടോ
ഞങ്ങക്കിന്ന് ബിരിയാണിടെ ബാക്കിണ്ട്. അതെടുത്ത് വെച്ചത് ബിരിയാണി ആകുമ്പോ എല്ലാവരും തിന്നുവല്ലോ
വെറും ചോറ്‌ ആവുമ്പോഴാണ് അല്ല ആൾക്ക്
ആഹ് ആഹ്
ബിരിയാണിയൊക്കെ ആകുമ്പോ പിന്നെ രാത്രി വരെ തിന്നോളും ബാക്കിയുള്ളോര് പിന്നെ അതെന്നെ മതി ഉം
ഉം ഉം ഉം ഇന്ന് പിന്നെ സ്കൂളൊന്നുംല്ലല്ലോ അല്ലേ ഞായറാഴ്ച ആയോണ്ട്
ആഹ് സ്കൂളൊന്നുവില്ല ഞായറാഴ്ച്ച ആയൊണ്ട് പിന്നെ കുട് കുട്ടികക്കൊക്കെ പിന്നെ കളിച്ചന്നണ്ടൊക്കെ അവക്ക് വായിച്ചാനന്നൊക്കെ കഴിഞ്ഞ മേല് കഴുകിയട്ടൊക്കെ ഒക്കെ തിന്നണെ വായിച്ചല് കഴിയുമ്പൊ കടക്കും
ഉം ഉം ആഹ്
ഉം
നിങ്ങള് നേരത്തെ കടക്കോ നേരം വഗ്യ
അങ്ങനെ ഏഹ് ഏഹ് പത്ത് മണി പത്തരക്ക പത്തര ചോറയ്പൊക്കെ കഴിഞ്ഞമ്മള് അടുക്കളന്നൊക്കെ പോരു പിന്നെ കിടക്കുമ്പോത് ന് കെ നിസ്‌കാരം കഴിഞ്ഞ അങ്ങനൊക്കെ എങ്ങനെ സമയാവു
ആഹ്
നേര്തെ വാങ്കോട്കു നീച്ചും വാണ്ടേ രാവിലെ
ആഹ് ആഹ് നിങ്ങളവിടെ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടോ എടുത്താ.
ഹോസ്പിറ്റലുകൾ ഒന്ന് രണ്ടെണ്ണം ചെറിയത്ണ്ട് ആഹ് ചെറിയ അംഗാടിയൊക്കെ ലെ പിനെ വല്യ അങ്ങാടി കൊർച്ചട് പോണം രണ്ട് മൂന്നാല് കിലോമീറ്ററൊക്കെ പോണം അങ്ങാടിക്ക് ഇല്ല അവിടൊക്കെ ഹോസ്പിറ്റലു എല്ലാം പള്ളി ഗവൺമെന്റക്കെണ്ട് കൊറച്ച് പോവാണ്ട് അടുത്തില്ല തൊട്ടടുത്തൊന്നുല്ല
ഉം അവിടെ എങ്ങനെയാണ് ചികിത്സകളൊക്കെ എങ്ങനെയ ഷാറാ
ഓഹ് ചികിത്സകളൊക്കെല്ലണ്ട് അഡ്മിറ്റുകള്ണ്ട് മരുന്നും കാര്യം ഡോക്ടേഴ്സൊക്കെല്ലണ്ട്
ആഹ്
ങ്ങനെ രാത്രിയൊക്കെ അമ്മക്ക് എന്തേലും ണ്ടെങ്കിലൊക്കെ അടുത്തുള്ള ഹോസ്പിറ്റൽലൊക്കെയ ആണ് കൊ ചാൾക്കാര്ണ്ടാവ
വിട്ട് പോണോടുത്ത് ക്കെണ്ട് ഇവിടെണ്ട് താൽക്കാലികക്കെ ഉൾക്കൂസ് മറ്റതൊക്കെ അങ്ങനെയൊക്കെ കൊടു തു വരാനൊക്കെ ഉള്ളത് അഡ്മിറ്റുകളൊന്നാ റ്റല്ലാതെ രാവിലെയൊക്കെ അങ്ങനെ എന്തേലും പെട്ടെന്നുള്ള അർജന്റ് കേസിനൊക്കെ ചെറ്യേയ്നും പറ്റും വല്യ കേസ്സൊക്കെണ്ടാഉമ്പ ദൂരെ പോണം
ഉം ചൊമ ഒക്കെണ്ടോ
ഉംഉം ഇവിടെ പാനിണ്ടായിന് ഇവിടെക്കെ അടുത്ത വീട്ടിലൊക്കെ പനിയാ
ആഹ് വെടിണ്ട് അത്
പണിണ്ട്ലേ
ഒന്നാമത് കാലാവസ്ഥയായോണ്ടേ
ആഹ് മായ ഒന്ന് പെയ്താ പിന്ന വെയ്ല് വെയ്ല് ഇണ്ടാ മഴ ഉം വീഴച്ചക്കെ അത അങ്ങനെ അതോ നമ്മളെ ഈ മയോണ്ടക്കാരെ കൃത്തി വന്നു ആഹ് സ്ഥിരായ്ട്ട് ഒന്നായ്ട്ട് നല്ലോണ്ട് പെയ്ത പോയാ കൊത്ക് ഈച്ച ക്കട് പോഉ ഞപ്പ ഈ പകർച്ച പനികളൊക്കെ വരും കൊത്കടിച്ചാണ്ടോ വെള്ളത് കൂടി
ആങ്ങന ലെ പിന്നെന്താ ങ്ങള് ഈ പൂ ഏലായടെ എന്താപ്പതിന് പറയാ അതൊക്കെ ണ്ടാക്കല്ണ്ടോ പൂവട അവിടെ എന്താ പൂവട അഹ്ങ്ങനെന്ന് പറഞ്ഞരോ റെസിപി
അത് അത് നമ്മള് അരിപ്പൊടില്ലേ
ആഹ്
സതാ പൊടിച്ച്ണ ആ അരിപ്പൊടിയെ വാട്ടിയിട്ട് പത്തിരി പോലെണ്ടാക്ക
ആഹ് ആഹ്
ഏഹ്
നിങ്ങളാട പത്തിരി ഒന്ന് ണ്ടാക്കേല്ലാ
പത്തിരി ണ്ടാക്കല്ണ്ട് പക്ഷെ ഇങ്ങൻത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്ക എലയടാ ആ അങ്ങൻത്തെ ഉണ്ടാക്കിട്ടില്ല
അപ്പൊ അയില് എന്താച്ചണം അഹ് ചെർ ചെറുതാക്കി പരത്തിട്ട് അമ്മള് അയ്ന് അച്ച്ണ്ടോ വീട്ടില്
ഇല്ല ഇല്ല ആന്നുല്ല.
ആഹ് ആഹ് അച്ച്ണ്ടങ്കി സുഖാണ് അയ്ല് ഇങ്ങനെ പരത്തി വെച്ചിട്ട്
മതില്ലേ മാവന്നെ മതി
അല്ല മാവ് പത്തിരിന്റെ മാവ്ല്ല അത് ലൂസാവാൻ പാടില്ല. ആഹ് നമ്മള് പത്തിരി ഇതാക്ക്ണ്ല്ലേ ആഹ് വെള്ളം ഏറാൻ വെള്ളം ഏറിയാലും എന്തെ ആയ ഒട്ടിപ്പുട്ച്ചും അപ്പൊ അമ്മള് ച്ച്ല് ഇടാണെങ്കില് കിട്ടൂല കയ്യില് ആക്കാണെങ്കില് ഒട്ടി പിടിച്ചും ഏഹ് അത് പറ്റുല്ല പത്തിരി പരത്തിട്ട് അയില് തേങ്ങ, സർക്കര, ഏലക്കായ്ക്കെ ഇട്ടിട്ടേ ഉം നല്ലോണ്ണം മിക്സാക്കി കൊർച്ച് അതില് ഇട്ട് നർക്ക ഏഹ് ഇങ്ങട്ടാ അവിയല് വേവിച്ചതും ഉണ്ട് അമ്മള് വെളിച്ചെണ്ണല് പൊരിച്ചതുണ്ട് നിങ്ങളെ അങ്ങനെ എന്താ
ഏഹ് അങ്ങനെ ഇണ്ടോ?
ഉം ആവില് ആവില് നമ്മള് കുക്കറിന്റെ ഇതില് ഇഡലി പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ആവി വെവിച്ച
ആഹ് മറ്റതാണെങ്കില് നമ്മള് മൈതൊക്കെ മൈതന്റെ ആണെങ്കില് നമ്മള് പൊരിച്ചെടുക്ക പുകട അത് നല്ല ടേസ്റ്റ് ഇണ്ടാവും
ആഹ് ആഹ് ശെരി ഇന്നട്ട് അങ്ങനെണ്ട ക്കലാ
അങ്ങനെണ്ടാക്കും അതോരു രസണ്ടാവും ചായ കൂട്ട കുട്ടികള് സ്കൂൾട്ട് വരുമ്പളൊക്കെ നമ്മളന്നെ തിന്നും അതൊന്നും ഇണ്ടാക്കുമ്പോ അമ്മളെണ്ടാവും ഉം ഇഞ് ആരെങ്കിലൊക്കെ പെട്ടന്നൊക്കെ ചായട്ച്ച്ണെ നേര് കൊറി വന്നാ ഓൽക്കും കൊടുക്കാ നമ്മക്കും ഇട്ക്കാ
ആഹ്
അങ്ങനൊക്കെ
ആഹ് ഓരെന്ന് ഇങ്ങനെ ഇണ്ടാക്കും കുട്ടികള്ല്ല വീടാവുമ്പോ എല്ലാം കഴിക്കുല്ലോ
ആഹ് അങ്ങനെക്കെ പിന്നെ സ്കൂള് വിട്ട് വെരുമ്പളോക്കെ ആകുമ്പോ ഓൽക്ക് എത്ര കിട്ടിയാലും തേയില അങ്ങനെക്കെ എന്തെല്ലും അല്ലെ പഴം പോരെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കും.
ഉം വാ ഡ്രൈവറെയ്യോ ഉം ഉം അത് പോയി പഠിച്ചതാ അതോ?
അത് വീട്ട്ന്ന് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പിന്നെ ലൈസൻസ് കിട്ടാൻ വേണ്ടീട്ട് നമ്മള് പോയി പഠിച്ച് അല്ലാഞാ പിന്നെ ലൈസൻസ് കിട്ടൂലല്ലോ
ദൂര സ്ഥലങ്ങളൊക്കെ പോകോ അതോ അടുത്തുള്ള സ്ഥലങ്ങളിലോ?
അല്ല എല്ലോട്ത്തും പോകും അട്ത്ത്ക്കും ദുരെത്ത്ക്കോക്കൊ പോവും കുട്ടികളെ സ്കൂൾക്ക് കോണ്ടോകും അങ്ങനൊക്കെ പോവും വീട്ട് പോവും ആഹ്
അത് ശെരി
ഓഹ ഹ ഇങ്ങക്ക് ഓട്ടൻ അറിയോ.
ഏ
നിങ്ങക്ക് ഓട്ടൻ അറിയോച്ചോ.
ഡ്രൈവ് ചെയ്യും പക്ഷെ കൊറെ ആായിട്ടിപ്പ പോയിട്ടില്ല.
ആ ഇട്ക്കാത്തോണ്ട്‌ല്ലേ.
ആഹ അറിയോക്കെ ചെയ്യും പിന്നെ ടു വീലർ ട്ടി വേട്ടോള്ളൂ ഫോർ വീലരെന്നും അറിയില്ല നക്ക് നിങ്ങൾ ഫോർവിലറക്കെ ഓട്ടോ
ഇല്ല അഹ്‌ ഞാൻ പഠിച്ചിട്ടില്ല പോകണം കണ്ട് ഇമാല് ഇത് മേങ്ങനെ യെല്ലെട്ത്തും പോവും അഹ്ണ്ടകി അയ്മ്മക്ക് ഒരുങ്ങിയിട്ടില്ല അയ്മ്മക്ക് ഒരുങ്ങിൽ അത് പഠിച്ചും
ആഹ ശരിയാ ആ അയിന് അ ഒരന്നക്ക ഇറങ്ങുമ്പോ അങ്ങട് പഠിച്ചോളും
ആ അഹ് ഓട്ടോക്കെണ്ട് പക്ഷെ അയ്മക്ക് ഏർ അയ്മക്ക് ഏറങ്ങിട്ടില്ല ഉ
ആഹ ആഹ നാപത് ആ ഉ അതന്നെ അറങ്ങുമ്പോ പിന്നെ ഓരോന്ന് അങ്ങനെന്ന പഠിക്കൽല്ലേ.
ആഹ ആഹ അതോട്ടി നമ്മക്ക് എല്ലാരും കുട്ടിൾ എല്ലാരും കൊണ്ടവ മറ്റേ ഇതിമലവുമ്പോ ഒരാളെ രണ്ടളെ ഒക്കെ പറ്റുള്ളൂ.
ആഹ ഉ ഉ.
മറ്റേ അയിന് പറ്റൂല.
പിന്നെ എന്താന്നല് എന്നാ പിന്നെ വിളിക്ക.
ആഹ് എന്നാ ശരിയ വെ